ആഹ് കേക്കാം
ആഹ കുഞ്ഞുണ്ടല്ലേ?
ആഹ ആ ഉണ്ട്.
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ കേക്കണില്ലേ?
ഹലോ റേൻഞ്ചില്ലെ?
ആ ആ ഹലോ കേക്കാ വയ്യേ?
ആ റേഞ്ചിന് ഇഷ്യു എന്തെങ്കിലും ഉണ്ടോ?
ഇവിടെ കുഴപ്പൊന്നുമല്ല ഇവിടെ റേഞ്ച് ഉണ്ട്.
ആണല്ലേ
ആ അവിടെ മഴ പെയ്യുന്നുണ്ടോ?
ഇല്ല ഇന്ന ഇവിടെ വെയിലാ
ആ പിന്നെ എന്താണ എന്തോ റേഞ്ചിന്റെ ഇടക്കൊക്കെ കട്ട ആയി പോണ പോലെ.
ആ ഫോൺ ല്ലേ ഇവിടെ റേഞ്ച് ഉള്ളതാണ് ഇവിടെ.. കൊഴപ്പല്ല
ആഹ
ഉം ഫുഡൊക്കെ കഴിച്ചാ ആഹ കഴിച്ചു കഴിച്ചു എന്തായിരുന്നു അവിടെ?
മീൻ തന്നെ
മീനായിരുന്നല്ലേ ഓ.. അപ്പൊ മോള് വൈകിട്ട് ഉറങ്ങൊന്നുല്ലേ?
ആ ആ ഇല്ല
ആണല്ലേ നല്ല വർത്താന ഒക്കെയാണ്
കളിച്ചോണ്ട് കിടക്കുവാ
ആഹ് ഹ് ഹ ഹ പിന്നെന്താണ് അവിടെ മഴയുണ്ടോ?
ഇല്ല ഇല്ല മഴ ഇന്നില്ലായിരുന്നു.
ഉം
ഇന്ന് വെയില് ഇല്ല മഴയില്ല
അതെ ഓ അങ്ങനെയാണല്ലേ.. ഇവിടെ ഇന്ന് മഴയായിരുന്നു ഇപ്പം ഇന്നാണ് ഇന്ന് വെയില് വന്നത്
ആഹ അല്ല ഇന്നത്തെ കാര്യ പറഞ്ഞത് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു.
മഴയായിരുന്നല്ലേ ആ പിന്നെന്താണ് എന്താണ് ആ ഹാ ഹാ പണിയൊക്കെ കഴിഞ്ഞാ വീ. ട്ടില്ലേ..?
ആ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ റെസ്റ്റിലല്ലേ ഇപ്പൊ ഉച്ചക്ക് ശേഷം വലിയ ജോലികളൊന്നും ഇല്ലല്ലോ
ഓ അതെ അതെ ഒരു കുട്ടിയൊള്ളോ
അല്ല രണ്ടു പേരുണ്ട് ആ മൂത്താളാ ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നത് ഓൾ പ്ലേ സ്കൂളിൽ പോകുന്നു ആഹ ആഹ ആഹ മൂന്നര വയസ്സ് പിന്നെ ഒരാളുള്ളത് മൂന്ന് മാസയിട്ടേ ഉള്ളൂ
ആഹാ ആ കുഞ്ഞ് ഉറങ്ങാണോ
അല്ലല്ല അവനൊണർന്നിരിപ്പുണ്ട് അവനും ഇത് പറഞ്ഞ പോലെ ഉറക്കൊന്നുല്ല
അയ് ശരി ആൺകുട്ടിയാ
ആഹ് ആൺകുട്ടി
ഉം
മക്കളെക്കെ
എനിക്ക് ഒരാള് ആൺകുട്ടിയാണ്
ആ എത്രായായി സ്കൂളിൽ പോകുന്നുണ്ടോ
ഇല്ല രണ്ട് വയസ്സ് ഉം
അല്ല അനക്കൊന്നും കേക്കാനില്ല
ആ അത് ഞാനൊരു കണക്കിന് ഓ അടച്ചൊത്തി വെച്ചേക്കാണ് ഒരു സ്ഥലത്ത് ത്ത് ഉം ഉം ഉം ഒറക്കീട്ടൊന്നുയില്ല ഒറങ്ങുവൊന്നുയില്ല ഞാനില്ലാതെ ഉറങ്ങൂല്ല
ഇല്ല ഈ സമയത്തൊന്നും അടങ്ങിയിരിക്കൂലല്ലോ
അതാണ് അതാണ് കഷ്ടം ഈ ഇവരിങ്ങനെ പുറകിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നതാണ് വെലിയൊരു പ്രശ്നം
അതാണ് സൗണ്ടില്ലെങ്കിലും കൊഴപ്പാണ്
അതെ അതെ
ഏ
ആ പിന്നെന്തൊക്കെയാണ് ഫ്രീ ടൈംന്ന് പറയാനൊന്നും ഉണ്ടാവൂല്ലായിരിക്കും അല്ലേ
ഇല്ല അങ്ങനെ ഒരു ടൈം ഇല്ല പിന്നെ നമ്മൾ ഒണ്ടാക്കണം
ആ വീട്ടില് വേറെ ആരെങ്കിലും
വീട്ടില് ആ നമ്മള് അല്ല അല്ല അല്ല ഹസ്ബൻഡിന്റെ കുടുംബവീട് എല്ലാമെ
ഓ എല്ലാവരും ഒണ്ടല്ലേ ഓ ഓക്കെ ഓക്കേ ഉം
അവരെ വാപ്പയെ ഉമ്മ ആ അനിയത്തി അനിയൻ എല്ലാവരും മക്കള് അവരെ മക്കള് അങ്ങനെ
എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഒണ്ടോ എന്തെങ്കിലും ചെയ്യാൻ ഇന്ന് ഞങ്ങക്കിവിടെ മീൻ തന്നെ
ചെയ്യാൻ ഇൻട്രസ്റ്റ്ന്ന് പറഞ്ഞാ കൊച്ചുങ്ങളെക്കെ വെച്ച് തെടിനിടം എല്ലാം ചെയ്യാ ഒക്കുവേ എന്നാലും കെറച്ച് അത്യാവിശ്യ കൃഷികളൊ കൊണ്ട് ആ ഞാൻ അക്കൗണ്ടന്റ് ആയിരുന്നു
ആ ആ ആ ആ ഓ ഓ വേറെ ആ ആ ഹോബീസ് എന്തെങ്കിലും ചെയ്യുവാരുന്നോ വീട്ടിലെന്തെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് പോലെയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
ഇത് അല്ല ചെറിയ കൃഷി പോലെ ഉണ്ട് ചെറുതായിട്ട് നമ്മൾ അഅടുക്കളയിൽ അത്യാവശ്യമുള്ള മുളക് തക്കാളി അങ്ങനെയൊക്കെ
ആ ആ ആ ആ ഇപ്പ അതേ പറ്റുള്ളു പിള്ളേരേം വെച്ചിട്ട് ചെയ്യാൻ ഉം
പിന്നെ ഈ കമ്മലൊക്കെ ഒണ്ടാക്കി കൊടുക്കൊക്കെ ചെയ്യുവായിരുന്നു.
ഓഹ്
മറ്റേല്ല ഒരു പേപ്പർ എറങ്ങിയ സമയം ഉണ്ടായിരുന്നല്ലോ.
ആഹ് പേപ്പർ വെച്ചിട്ട് മറ്റേ കമ്മലൊക്കെ ഇണ്ടാക്കണ ആ
ഒക്കെ ഒണ്ടാക്കി വിയ്ക്കുവായിരുന്നു കടകളിൽ കൊണ്ട് വിയ്ക്കുവായിരുന്നു.
ആഹ് മേടിക്കുവായിരുന്നല്ലേ ആൾക്കാര് അതൊക്കെ.
ആ അതിഷ്ടം പോലെ ആ സമയത്ത് അത് ട്രെൻഡ് അല്ലായിരുന്നോ അത് നല്ല കച്ചവടം നല്ല ഇതായിരുന്നു.
ഉം ഞാനും അതൊക്കെ ചെയ്യണമന്ന് വിചാരിച്ചു പക്ഷേ ഇതാരും മേടിക്കും ന്നറിയാതോണ്ട്
ആഹ് നമ്മള് പിന്നെ അങ്ങ അല്ലാതെ വിക്കാൻ പോവില്ല. കടകളിലൊക്കെ പോയിട്ട് വേണന്ന് ചോയ്ക്കിമ്പം അറിയുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോ എടുക്കും. അങ്ങനെ ഉണ്ടായി കൊടുത്തിട്ടു കൊടുക്കുവായിരുന്നു. പിന്നെ കിട്ടും കിട്ടും ആഹ് കടകളിലും കൊടുക്കും പിന്നെ ഇപ്പൊ ഞാൻ വർക്കിന് പൊക്കൊണ്ടിരുന്ന അവിടെ സ്റ്റാഫ് ഒക്കെ ആവശ്യണ്ടെങ്കിൽ അവർക്കും കൊണ്ട് കൊടുക്കും.
കൊടുക്കും ആ അങ്ങനെ ആകുമ്പോം കൊഴപ്പമില്ല ആരെങ്കിലുംമൊക്കെ വേടിക്കാനുള്ള പ്പ ചെയ്യണേന് കുഴപ്പോല്ല.
ഇത് ആ ആ പേപ്പറിനൊക്കെ കുറച്ച് വില കുറവായിരുന്നു.
ആഹ് പേപ്പറിന് പിന്നെ വില കുറവായിരുന്നു. വല്ല കല്ലൊക്കെ വെച്ചിട്ടാണ് ചെയ്യണെങ്കില്
അല്ല നൂറ്റമ്പത് രുവൊക്കെ അപ്പൊ കല്ലും ഈ പേപ്പറും അങ്ങനെ എല്ലാം കൂടെ
കിട്ടും ആഹ് ആ മറ്റേ ഈ കിറ്റ് പോലെ മീഷോയിലൊക്കെ കിട്ടണ പോലെ.
ആഹ് ചെറിയ ക്വാണ്ടിറ്റി അപ്പൊ നമ്മൾ ഉണ്ടായി കൊടുക്കുമ്പം നൂറ്റമ്പത് നല്ല പത്ത് ഇരുനൂറ്റമ്പത് രൂപ കിട്ടും. ലാഭം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കൊ അത് കൊറച്ച് കാലം ചെയ്ത് ട്രെൻഡ് പോകുന്നവരെ.
ആഹ് അതാ ഞാൻ പറഞ്ഞത് ട്രെൻഡുകളാണല്ലോ ഇപ്പൊ. ഓരോരോ ട്രെൻഡുകള് ട്രെൻഡിനത്ത് ജീവി
ഇപ്പ ഇപ്പൊ സാരിയാണോ തോന്നുന്നല്ലേ?
ആ അതെ പ്പൊ സാരി ഏഹ് എന്തൊക്കെ പിന്നെ ഒരു ചുരിദാർ തന്നെ എന്തൊക്കെ പാറ്റേൺസാണ്. ഓരോ പാറ്റേണുകള് ഇറങ്ങികഴിഞ്ഞ പിന്നെ എല്ലാവരുടെ കയ്യിലും അതു തന്നെ.
അതെ അതെ അത് തന്നെ.
ഉം ഒരേ തുണി തന്നെ എത്ര എത്ര പാറ്റേണാണ് ഇറങ്ങണെ.
ആ അതെ ഇപ്പൊ ആ സിൽക്ക് മോഡലുള്ള തുണീതന്നെ
ആഹ് അതന്നെ അ അതന്നെ അയിന് പക്ഷെ ക്വാളിറ്റി നമ്മൾ കാണുമ്പോ എല്ലാവരുടെ കയ്യിലും ഒന്നാന്ന് തോന്നും. പക്ഷേതിന്റെ ക്വാളിറ്റിക്കൊക്കെ നല്ല വ്യത്യ വ്യത്യാസുണ്ട് ഉം. കാശിന് റേറ്റിന് വ്യത്യാസുണ്ട് നമ്മള് കൊറഞ്ഞ നോക്കിയൊക്കെ എടുത്ത് കഴിയുമ്പം ഭയങ്കര നല്ല ആഹ് അതന്നെ അതന്നെ. ക്വാളിറ്റിക്ക് നല്ല കാണാനെല്ലാംന്നാ ഒരുപോലെ ഇരിക്കുകയും ചെയ്യും.
ആഹ് പിന്നെ ഓർണമെന്റ്സ് അല്ലേ?
ആഹ് അതെ അതെ അതെ കാണ് തൊറക്ക് അതന്നെ ഏതെങ്കിലും ആപ്പ് തുറന്നാ അവിടെ എല്ലാം ഈ വളേം മാലയൊക്കെ തന്നെയ
അതെ റോസ് ഗോൾഡിന്റെത അധികം പോകുന്നന്ന് തോന്നുന്നപ്പം.
അതെ അതെ അതിന്റെ ട്രെൻഡ് എനിക്ക് തോന്നി ഇപ്പൊ കഴിഞ്ഞ ഏകദേശം. റോസ് ഗോൾഡിന് ഇപ്പൊ മറ്റേ വലിയ ഇങ്ങനെ വലിയ സൈസിലുള്ള വളകളൊക്കെയാണ് എല്ലാരും ഇട്ട് കണ്ടിട്ടുള്ളേ ഉം ഉം അങ്ങനെയൊക്കെ പിന്നെ പിന്നെന്താണ് വിശേഷംള്ള
വിശേഷം നിങ്ങ കൃഷി എങ്ങനെല്ല ഉണ്ടോ?
ഓ കൃഷിയൊന്നു ഇല്ല ഇവിടെ അങ്ങനെ കൃഷിയൊന്നും വെള്ളമൊക്കെ മഴല്ല മഴയ സമയത്തൊക്കെ വെള്ളമൊക്കെ കെട്ടണം കെട്ടണ സ്ഥലമാണ് അപ്പൊ അങ്ങനെ കൃഷിയൊന്നും. പറ്റൂല ഇപ്പം മൂത്ത കുട്ടിക്ക് ഡൈപ്പർ യൂസ് ചെയ്യുന്നുണ്ടോ?
ആ ഉണ്ടൊ ഇല്ല മൂത്തൊട്ടിക്ക് ഇല്ല അവക്ക് രണ്ട് ഒന്നര രണ്ടു വയസ്സ് വരെ ഡടയപ്പ് യൂസ് ചെയ്യൊള്ളായിരുന്നു.
ഒന്നര രണ്ടല്ലേ പെങ്കുട്ടിയാണോ?
അതെ പെങ്കുട്ടി.
ഓ ഇപ്പൊ കറക്റ്റായിട്ട് എല്ലാം കറക്റ്റായിട്ട് ട്രെയിൻഡായല്ലേ?
ആ അതെ അവള് അമ്മള് മറ്റേല്ലേ കൊച്ചങ്ങളായിരുന്നു ഇത്ണ്ടായിരുന്നില്ലേ പോട്ടി ഉണ്ടായിരുന്നല്ലേ അതിലിരുത്തുവായിരുന്നു ആ ഇപ്പ ഇപ്പം ബാത്റൂമിൽ ആ ഇപ്പ ബാത്റൂമിലക്കെ ഒറ്റക്കന്നെ പോയിരിക്കും.
പോയോ ചെയ്യോ ഓ ഏത് ടൈപ്പറായിപ്പം മറ്റേ കുട്ടിക്ക് യൂസ് ചെയ്യണ്ടൊ? ഡയപ്പർ ഡൈപ്പർ യൂസ് ചെയ്യാറുണ്ടായിരുന്നോ? ആണോല്ലേ ഏത് ഡൈപ്പറ യൂസ് ഏത് ഏത് ടൈപ്പറ യൂസ് ചെയ്യണെ
അവനമ്മളെന്താ അയ്ന്റ പേര് ബണ്ണി ബണ്ണി ബണ്ണി ഇവനെപ്പം ആമേശർ മിഷോന്നന്നെ ഇവന്നെ അമ്മൾ ആദ്യം പാമ്പേഴ്സാ വെച്ചിര്ന്നത് പ്പതില് സ ചെറിയ അലർജി ഉണ്ടായിരുന്നു
ആ പാമ്പേഴസിന് സാധാരണ ആർക്കും അലർജി
ഇല്ലാത്തതാ ആ അല്ലന്റെ മൂത്തോച്ചിനും ഫസ്റ്റിലെണ്ടായിരുന്നു കുഞ്ഞിലെ. പിന്നെ ഒരു പിന്നെ ഒരു ഒരു വയസ്സൊക്കെ ആയേന് ശേഷം പിന്നെ കൊഴപ്പമില്ലായിരുന്നു.
ആ
ആ ഇവനും അങ്ങനെ പിന്നെ അമ്മളിപ്പോ ബണ്ണി ആക്കിയതാ
വണ്ണിയാക്കി നല്ലതാണല്ലേ മൂത്രോക്കെ നല്ലോണ്ണം പിടിച്ചോളോ
ആ ആ നല്ല പിടിക്കും പിന്നെ മാത്രല്ല അതില് ജെല്ല് മാത്രല്ല. ജെല്ലും കോട്ടണും കൂടെയാണേ രണ്ടും കൂടെയാ അപ്പം പിടിക്കും.
പിടിക്കും ആ നമ്മളിതുപോലെ ഓരോന്ന് യൂസ് ചെയ്യലാണല്ലോ ഇപ്പ അവന് രണ്ടായി പ യൂസ് പയ്യെ കൊറച്ച് രാത്രിയൊക്കെള്ളു അങ്ങനൊക്കെ ആക്കി ആദ്യൊക്കെ ഇങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി ഉപയോഗിച്ച് നോക്കാരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഏ എല്ലാർ ഇങ്ങനെ ഓരോന്നിന്റെക്കെ അറിയാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ അരയിലോടൊക്കെ ചോദിക്കും ഉം ഇവനും ഇപ്പോഴും യൂസ് ചെയ്യണ മോറിസൺ അത് നല്ല ഒരു കമ്പനിയാ.
നല്ലതാണല്ലേ?
ന്റെ ആ ഡൈപ്പറ് അത്യാവശ്യം. അത്യാവശ്യല്ല ശെരിക്കും ഞാനിതുവരെ യൂസ് ചെയ്തതിലേറ്റ എനിക്ക് ഏറ്റൊം ഭയങ്കര നന്നായിട്ടോന്നിയത് മോറിസന നല്ലോണ്ണം പിടിക്കും. രാത്രി ഒക്കെ ആ രാത്രിയൊക്കെ വേറെ ഏതെങ്കിലും ടൈപ്പറൊക്കെ ആവുമ്പം രാത്രി ടുത്തഴിഞ്ഞാല് ലീക്കാവും ലീക്കാവും പക്ഷേ ഇത് നല്ല നന്നായിട്ട് നിക്കും പിന്നെ റേറ്റും വല്യ കാര്യായിട്ടില്ല കൊറവാണ് ബണ്ണീനെക്കാളും ഇല്ല വീട്ട ആ മീഷോയിലും ഉണ്ട് പിന്നെ ഫ്ലിപ്കാർട്ടില ആമസോലൊെ ക്കെണ്ട് പക്ഷെ റേറ്റ് കൊറവാണ് വല്യ ഒരെണ്ണത്തിന്. മോറിസൺ മോറിസൺ
മോറിസൺ
ആ ഒരെണ്ണത്തിന് അഞ്ചു രൂവ അങ്ങനെക്കെ വരണള്ളൂ
ആഹ ആ
ആ അഞ്ച് രൂവ റേറ്റില് ഒക്കെ വരണ ശരിക്കും എല്ലാത്തിനും ഇപ്പൊ ആറരുവക്കാണല്ലോ അഞ്ചു രൂപന്ന് ഇനി അതി താഴെ പോകാൻ ഒന്നുമില്ല ഇനി ടെടി മാത്രേഉള്ളൂ അതാണ്യ ഭയങ്കര ലീക്കാവുകയും ചെയ്യും
ആ ടെടിലീക്കിണാ
ടെടി ലീക്കാണ് ഓ ടെടി ഭയങ്കര ലീക്കാണ് ടിയുടെ ഏത് വേരിയന്റ് വാങ്ങിച്ചാലും ലീക്കാണ് എനിക്ക് ഒട്ടും കണ്ടുകൂടാത്ത ഒരു സാധനം
ആഹ
ഹം എന്നാ ശെരി ഓക്കെ ഓക്കേ
അ